ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് ഇപ്പൊ കേക്കുന്നുണ്ട്
ഉം ഉം എന്തൊക്കെ ഏഹ് കെടന്നോ
ആ അതാ കിടക്കാൻറെഡിയായി. അപ്പൊ വെറുതെ ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കിട്ട് ഇരുന്നതായിരുന്നു. ഇത്ര നേരം.
അതെല്ലേ ഉം എത്ര ടൈമ എത്രവും ഉറങ്ങാൻ കടക്കാനും എല്ലാവരും വീട്ടില്.
വീട്ടിൽ എല്ലാവരും കടന്നു ഞങ്ങളുംന്താ റൂമിൽ കയറി. ബ്ട്ടെ പതിനൊന്നര ആവും കടക്കാൻ.
ആ ഒന്ന് കിടക്കാനല്ലേ ഉ ആ പത്തരക്കെ ആവുമ്പോ റൂമ്ക് ആ കുട്ടി ഉറങ്ങൂല നോറത്തെ.
ആ കുട്ടി ഉർക്കൂല പോരാത്തതിനെ ഉച്ചക്ക് ഒരുപാട് നേരം ഉറങ്ങി.
ഏ ഞാ അതെല്ലേ ഉം ഏ എത്രയിട്ടുണ്ട് കുട്ടിക്ക് മോൾക്ക് മോന മോള.
മോനാണ് രണ്ട് വയസ്സ്.
രണ്ട് വയസ്സിലെ ഉച്ചക്ക് ഒരു ഒരു നേരം ഉറങ്ങ.
ഉച്ചിക്ക് ഒരു നേരംവാണ് ഉറങ്ങ അവന് പനിണ്ടായിരുന്ന്. അപ്പോ അതുകൊണ്ട് ഉച്ചിക്ക് കുറച്ച് കൂടുതൽ നേരം ഉറങ്ങി.
അതെല്ലെ ആ പിന്നെ രാത്രി. ഇപ്പ കണ്ണും കാട്ടി ഇങ്ങനെ നക്കണ് ല്ലേ ആ ആ ആ അതെ ആ അതെ അതെ ഉം ചെറിയകുട്ടികള ആകുമ്പോ അങ്ങനത്തന്നെ പനി മഴ വര്ന്നത് പേടിയ
അവർക്ക് മൂൾ കുറവായിട്ടും അതെ ഏ ഓ ഓരോ സീസണും ഓരോ അസുഖങ്ങൾ വ
ആ അതെ അതെ ഉ ഓന്ക്ക് ല്ല
നാനും ആവില്ലല്ലോ?
ആ ഇല്ലല്ല ഉ ചെറിയ മക്കളല്ലേ ഓൽക്ക് അരിത്ത് കൂടി പോയാൽ മതി.
അതെ വരും അപ്പ പിന്നെ കരച്ചിലോ കരച്ചിലയിരിക്കും.
ആ അതെ പോലെ കുറുമ്പ് ടപ്പ പനി ഇതൊക്കെ നല്ല പനി ഉണ്ടെങ്കിൽ അത് വിട്ടാല് അയിലേറെ കുറുമ്പാണ് അവർക്ക് ക്ഷീണം അയിന്റെ ക്ഷീണം കൊണ്ട് ഉ
ഉ കാര്യാണ്.
അതെ
പിന്നെ ഇവിടെ പനി വന്നാ നല്ല കരച്ചിലും. കെട്ടിപ്പിടിച്ച് കിടക്കലും. പനിയൊന്നും കുറഞ്ഞ. അപ്പൊ വായടിച്ചിട്ട് കളിക്കാൻ നടക്കും.
ഏ ഏ
ര രണ്ടു ദിവസം തീരെ എണീറ്റിട്ടില്ല. കുട്ടി ഇന്നാണ് അവന് ഒക്കെ. ഒരേ സംസാരവും.
അതേലെ ഏ ഇപ്പ ഇങ്ങനെ സംസാരം ഇങ്ങനെ കേക്കുന്ന്ണ്ട്.
ആ അതെ
ഉ
ഞാൻ ഉറങ്ങി പറുമ്പോ അല്ലെ ഉറങ്ങീയിട്ടില്ല പറയുമ്പോ ഞാൻ ഉറങ്ങി പറയണവേ.
ഏ കടന്നക്ക്ണോ?
കിടന്നു പുതപ്പും പൊതച്ചു അവന് ഉറങ്ങീന്നാ പറയുണത് ഉറങ്ങീന്ന് പറയാണ്.
ആഹ ഹഹഹ ഉം ആ എനിക്ക് മനസിലായിട്ടോ. ആ അവിടെ ഇപ്പൊ മഴയൊന്നുല ഇപ്പം മഴ തോർന്നിക്കണ് മഴണ്ടായിരുന്നു. ഉം അവിടെണ്ടോ മഴ ഉണ്ടോ?
ആഹ് ഇവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ജൂൺ അവസാനത്തിലാണ് ഇത്തവണ മഴ നേരെ വരാൻ തുടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ജൂൺ ആദ്യം തന്നെ തുടങ്ങുന്നതാണ്
ആഹ് ആ ആദ്യം ഉണ്ടായിന്ന് തോന്നുണു കൊഴപ്പില്ലാതെ ഇവിടെക്കെ എൻ നല്ല മ ആഹ് ആ ഉണ്ടായിരുന്നു നല്ല മഴ ണ്ടായിരുന്നു പിന്നെ ഇയിന്റെ ഇടയില് ഒന്ന് കൊറഞ്ഞ് ഇപ്പോളും മഴ ഇപ്പം ണ്ട് പ്പൊ എങ്ങനെയന്ന് വെച്ചാല് പറയാൻ പറ്റൂല എപ് പ്പളാ മയ പെയ്യാന്നല്ലേ രാവിലെ നല്ല വെയിലാക്കാരം ഒരു സെക്കൻഡോണ്ട് മാറും. അപ്പൊ ആകെ ഇർട്ടായ്ങ്ങാണ്ട് മഴയാണ് പെയ്തത് രാവിലെ ഞാന് ഇവന് മദ്രസ്ക ഒന്നും പോകുമ്പോ ചിലപ്പോ കൊട കൊടുത്തയക്കൂല അപ്പൊ ഒന്നും മയേന്റെ ഒരു ലക്ഷണം ഉണ്ടാവൂലാ. മദ്രസ വിടുമ്പോ കാണാ പെരും മഴ ആയിക്കും നല്ല മഴയണ്ടാവും.
ഇവടെ പ ക്ഷെ ഇത്ര ദിവസവും മഴയില്ല ഉം ഇതിപ്പോ ഒരു മൂന്ന് ദിവസായി.
ആഹ് ഏ മഴയില്ലാന്നോ ഏ ആ മഴ പെയ്യൽ തൊട ങ്ങിട്ടോ
അതന്നെ അല്ലെങ്കിൽ ജൂണ് സ്കൂള് തുറക്കണു പറഞ്ഞാ നല്ല മഴയാരിക്കും. ഇത്തവണ കുറവാണ് പറഞ്ഞിട്ട് ഞങ്ങളിരിക്ക തന്നെ പാലക്കാട് ജില്ലയിലേക്ക് മഴ കൊറവായിരിക്കും എല്ലാർത്തും
ആഹ് എല്ലാടത്ത് ഉം
വേനൽക്കാലവായ നല്ല ച് ചൂടും നാപ്പത് നാപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസാണിവിടെ.
അതേലേ ഉം ആഹ് എൻ ക്കുംഅറിയാം ഞങ്ങളും ആ ഒരു ഇതിലൊക്കെ തന്നെയാണ്.
ആഹ്
ഉം എന്റെ വീട് അവിടെയാണ് എന്റെ എന്നെ കെട്ടിച്ചിക്കണത് വേറൊരു ജില്ലക്കാണ് എൻറെ വീട് എന്താ ആ ജില്ലയിലാണ്. അതെ ഞങ്ങള് ഞങ്ങ എന്റെ വീ ആഹ് ഞങ്ങളെ വീട് വീട്ന്ന് പറയണത് എന്താ പറയാ ഏഹ് ബോർഡറിലാ ബോർഡറിന്റെ അടുത്ത് ആ ഒരു ഇതിലാണ് സ്ഥലത്താണ്.
ഓഹ് ഭാഷയൊക്കെ ഭാഷയൊക്കെ റിഫ്ല ക്റ്റാവുല്ലോ അതായത് നിങ്ങളിപ്പോ കുറേ ദിവസം ഇരുന്ന് അവിടെന്ന് വേറൊരു സ്ഥലത്ത് പോകുമ്പോ അവിടെത് ത്തെ ഭാഷയായിട്ട് ഭയങ്കര വ്യത്യാസം വരുല്ലോ അങ്ങന വല്ല ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ടോ?
ബുദ്ധിമുട്ട്ന്ന് വെച്ചാല് എങ്ങനെ മനസ്സിലാവാത്ത കൊഴപ്പൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ആഹ് ഇവിടെ ചെല മാറ്റങ്ങളൊക്കെണ്ട് എന്താന്ന് ചോയിക്കണേനിവിടെ എത്താ ഏ അങ്ങനെയൊക്കെയാണ് ചോയിക്കുക ഇവിടെ ആഹ് ഏ എത്താലേ ഏഹ് ആദ്യൊക്കെ ഒരു അന്തംവിടിൽ ഉണ്ടായിന് ഇത് എന്താന്ന് കരുതിയാണ്ട് പിന്നെ മനസ്സിലായി. എന്താണ് ന്നാണ് ഈ ചോയിക്കണേന്ന് പിന്നെ അവസാന വർത്താനത്തിന് എന്താ ഏ
കേരളത്തില് പൊതുവേ പടിഞ്ഞാറ്ക്കൊരു ഭാഷ തെക്ക്ക്കൊരു ഭാഷ വടക്ക്ക്കൊരു ഭാഷ പറഞ്ഞിട്ട് ഭയങ്കര വ്യത്യാസംണ്ട്.
അതെ അതെ ഭാഷകൾ നല്ല മാറ്റാണ്
അതെ ഇപ്പൊ ചെലർക്ക് പെട് ട്ടെന്ന് കിട്ടീന്ന് വരില്ല അതിപ്പോ നമ്മൾ തന്നെ എവിടെക്കെങ്കിലും പോകുമ്പോൾ അവിടെയുള്ളവര് സം രിക്കുമ്പോ അയ്യോ എന്താ പറയുന്നേ എന്ന് മനസ്സിലാവാതെ കൊറച്ചു നേരം
ആഹ് ആഹ് ആഹ് ആഹ് ഞങ്ങളിവ് ആഹ് ഇവിടെ ചൊമക്ക് കൊരാന്നൊക്കെ പറയും ഉം
ആഹ് ആഹ് കൊരാന്ന് പറയാറുണ്ട്. അത് കേട്ടട്ടുണ്ട് പോരാ പറയണത്. അതന്താ അവിടെ വോയിസ്?
ആരോ വണ്ടിട്ടന്ന ഒരാക്കാണ്.
ആഹ് ആഹ് ങ്ങൾദെന്താ റോഡ് സൈഡ് ആണോ വീട്?
ഏഹ് ആഹ് റോഡിന്റെ സൈഡിലാണ് വീട്.
ആഹ് അപ്പൊ ബോർ അടിക്കില്ല എന്തായാലും ഫ്രണ്ട്കൂടെ കൊറെ വണ്ടികളൊക്കെ പോണത് കാണാലോ.
ആഹ് അതെ അതെ ഉം
പോയിസ് ആയിരിക്കുംല്ലേ അതായത് ശബ്ദം വണ്ടി പോണതും വരണതും?
ആഹ് ആഹ് അങ്ങനെ ഉം വാതിലടച്ച് പിന്നെ വല്ലാ കൊഴപ്പൊന്നുല്ല. ഉം
ഇവിടെ അങ്ങനെയായിരുന്നു പക്ഷെ ഫ്രണ്ടില് രണ്ട് ബിൽഡിംഗ്‌ വന്നത് കാരണം അധികം ആഹ് റോഡ് തൊട്ടടുത്താണ് എന്നുള്ളത് റിഫ്ലക്ട് ചെയ്യുന്നില്ല
അതെല്ലേ ഏഹ് ആഹ്
ആദ്യം പ്ലെയിൻ ആയി കിടന്നപ്പോ വണ്ടി പോണതും എല്ലാം നമുക്ക് നില അതുപോലെ അറിയുവായിരുന്നു ഇപ്പൊ ബില്ഡിങ്ങുകൾ വലുതായപ്പോ
ആഹ് ആഹ് ഇവിടെ എങ്ങനെ വല്ലാതെ വണ് ട്ടികളൊന്നും വര്ല്ല റോട്ടില് എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ നല്ല തിരക്കിള്ള റോഡൊന്നും അല്ല ഇവിടെ
അതെയോ
ആഹ് അതെ അതെ അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല ഉം ഇല ഉറങ്ങീല്ലേ കുട്ടി
ഇല്ല അതന്നെ ടൈംമാവും അവൻ ഉച്ചക്കും കൂടി ഉറങ്ങി സ്ഥിതിക്കു ഇന്ന് ഉറങ്ങുന്ന് ഇൻക്ക് തോന്നുന്നില്ല
അതെലെ ഉം
അവിടെങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ
ആഹ് എല്ലാരും കഴിച്ചു കടക്കാ നിക്കാണ്
അതെയോ ടൈം ആവോ കിടക്കാൻ ഇവിടെ ഹസ്ബന്റ് ഹസ്
ഉം
ഇവിടെ ഹസ്ബന്റ് ഹസ്ബന്റിന്റെ ഉമ്മ വാപ്പ അനിയൻ വൈഫ് പിന്നെ ഞങ്ങള് ആറു പേര് പിന്നെ കുട്ടിയും
അതെല്ലേ ആഹ് ഉം ഉം ഇവിടെ ങ്ങള് പത്ത് മണി അങ്ങനെയൊക്കെ അങ്ങനെയൊന്നുമില്ല അധികം നേരത്തെ കിടക്ക പത്ത് പത്തരന്റെ ഉള്ളിലൊക്കെ കിടക്കും ഞങ്ങള് ഹ് ഹാ പതിനെന്ന് മണിയായി അങ്ങനെ എപ്പഴും നമുക്ക് ഉറപ്പ്‌ പറയാൻ പറ്റൂലല്ലോ
ഉം അതെ അതെ
മ്മ്ഹ മ്മ്ഹ ഉം ഇവിടെ അതേപോലെ ഉമ്മണ്ട് ഉപ്പണ്ട്
വീട്ടില് കുട്ടികളൊക്കെ ഉണ്ടോ
ആഹ് എനിക്ക് രണ്ട് മോള് ഏഹ് കുട്ടികളുണ്ട് ഒന്ന് പത്തു മാസയിട്ടുളോട്ടോ
ശബ്ദോന്നും കേൾക്കുന്നില്ല എല്ലാവരും ഉറങ്ങിക്കാണും ല്ലേ
ആഹ് ഏ ഇല്ല ഉമ്മയും ഉപ്പിം പിന്നെ നാത്തൂമാരോ ഓല് ഒന്നും ഒറങ്ങിയിട്ടില്ല കുട്ടികളൊക്കെ ഒറങ്ങി ഉണ്ട് അതുകൊണ്ടാണ് ഒച്ഛന്നും കേക്കാത്തെ ഒക്കെ കടക്കാനാവുന്നുള്ളു ആഹ് ആഹ്
കുട്ടി സ്കൂളി പോവാൻ തുടങ്ങിയോ
ആഹ് ഒല്ക്ക് വലിയ കുട്ടിക്ക് ഏയ് വയസ്യായിട്ടുണ്ട് ഓന് രണ്ടാംക്ലാസ്സിലാണ് ചെറുത് പത്താ പത്ത് മാസം ആയിട്ടുള്ളൂ ഉം ആഹ് ചെറിയ കുട്ടിയാണ് രണ്ട് ഏ ഇല്ല ഇല്ല ഓല് ഉണ്ടെങ്കി വോറൊന്നും അടിച്ചൂല
കേപ്പില്ല
ആഹ്
അല്ല ആണ്കുട്ടികളും ഇല്ല ആരും ഇല്ലാണ്ടായ വി ൽ ഇരിക്കുമ്പ ശരിക്കും ബോറ് അടിക്കും ടൈമ് പോണതെ ഉണ്ടാവില്ലാ പക്ഷെ കുട്ടികളായ ടൈമ് തികയേയില്ല
തേ ആ അതാണ് ഇപ്പ അത് ഇപ്പ അതാണ് പ്രശ് ആഹ് ഇപ്പ അതാണ് പ്രശ് ടൈമ് ഇല്ല അതാണിപ്പ പൈനൊന്ന് മണിയൊക്കെ കഴിക്കണത് ആഹ്
ഏഴാം മാസല് വീട്ടിന്ന് വന്നതാണോ
എങ്ങനെ
വീട്ടിൽ പ്രസവത്തിന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലേ
ആഹ് ആഹ് ആഹ്
എന്നിട്ട് ഏഴാം മാസത്തിൽ വന്നതായിരിക്കുംല്ലേ
ഞാൻ ഞാനോ
ആഹ് അതെ
ഉം കുട്ടിക്ക് പത്ത് മാസയിട്ടുണ്ട്
ആഹ്
അങ്ങനെ ഞാൻ പറഞ്ഞെ ആഹ് ഞാന് കഴിഞ്ഞല്ലൊക്കെ എന്റെ വീട്ടിൽന്നെ ആയിരുന്നു ഞാന് പ്രെഗ്നന്റ്നായിട്ട് ഞാൻ അങ്ങനെ പോയതായിരുന്നു ഒരു കൊല്ലം അവിടെ എന്നൊന്ന് അങ്ങനെ പിന്നെ എന്താ അവന് ക പിന്നെ ഇയറില് അവിടെ ചേർത്തിക്കയ്നൂ എന്റെ മോനെ പിന്നെ ഈ ഇയറില് ആഹ് ഇങ്ങോട്ട് ആക്കി അപ്പൊ പിന്നെ ഇവിടെ തന്നെയാണ് ഇപ്പ സ്ഥിരം
ഉം
ഉം പിന്നെ അങ്ങനെ വീട്ടിക്കൊന്നും അങ്ങനെ പോവാൻ പറ്റില്ല മദ്രസ സ്കൂളൊക്കെ ഉണ്ടല്ലോ
ഇവിടെ ഇന്റെ താത്ത ഇതുപോലെ ആഹ് എന്റെ താത്ത ഇതുപോലെ ഡെലിവറിക്ക് വീട്ടില് വന്നിട്ടായിരുന്നു താത്താടെ കുട്ടിക്ക് ട്രാൻസ്ഫർ കിട്ടില്ല
ഏഹ് കിട്ടീല അതെന്യാണോ
ഇതിപ്പോ അവര് സ്കൂള് ഭയങ്കര എന്താ പറയുക ഫീസും ഒക്കെ ഉള്ളതല്ലേ അത് കാരണം ഒരു ട്രാൻസ്ഫർ കൊടുത്തില്ല അപ്പൊ എന്താ ചെയ്യണത് അളിയൻ കുട്ടീനെ അവിടെ കൊണ്ട ആക്കും വരും അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ക്ലാസ്സിൽ പോകും പലപ്പോഴും ക്ലാസ് മിസ് സാവന്നെ ഡെലിവറിക്ക് വന്നതാൾ
ല്ല കുട്ടീ ഉം
കുട്ടി ഇപ്പൊ രണ്ടീ പഠിക്കണു
അതെ ഏ എന്റെ മോന്റെ ഒപ്പം ആയ്ക്കാരം
ഉം എന്ന ശരിട്ടോ വിളിക്കണ്ട്
ആ ശരി
ഉം